ഏഹ് കേക്കാമോ ആഹ് ആഹ് പിന്നെ സുഖാണോ?
ഓഹ് എനിക്ക് സുഖം തന്നെ. നിനക്കും സുഖം തന്നെ.
ആഹ് സുഗം തന്നെ. സുഗം തന്നെ. പിന്നെ ചോറെക്കെ കഴിച്ചാ?
ഓഹ് ഞാൻ ചോറെഴച്ച്. നീ കഴി
ഇല്ല, ഇല്ല ഇനി തന്നെ.
അതെന്ത് കഴിക്കാത്തെ?
അത് ഇപ്പ അമ്മാമ്മേടെ വീട്ടിലാണ് ചോറ് വെയ്ക്കണേ. അപ്പഴേത്തേക്ക് അമ്മാമ്മേടെ വീട്ടീന്ന് എടുത്തോണ്ട് വന്നിട്ട്, അമ്മയെ. അമ്മ ജോലിക്ക് പോയിട്ട് നിന്ന് അപ്പഴേത്തേക്ക് അമ്മേയും കൂടെ വിളിച്ചോണ്ട് വന്ന്. വീട്ടി കേറിയതേ ഉള്ളൂ. ഇനി കൊറെച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം.
ഉം ഉം
ആഹ് പിന്നെ മോൻ സ്കൂളിൽ പോയാ?
ഓഹ് മോൻ സ്കൂളിൽ പോയി. വെരാറായി.
ആഹ് ആഹ് പിന്നെ ചേച്ചി ഇവിടൊണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോയി. ആഹ്, അമ്മയും ചോറ് കഴിക്കണ്.
ഉം
ആഹ് പിന്നെ പിന്നെ എന്തിരെക്കെണ്ട് വീറ്റി വിശേഷം?
വീട്ടില്, അങ്ങനെ പ്രത്യേകിച്ച് വിശേഷോന്നുല്ല.
ആഹ് ആഹ് ഇവിടെയും ഇങ്ങനെയെക്കെ തന്നെ. പിന്നെ മഴയ ക്കെണ്ടാ?
മഴ രാവിലെ ണ്ടായിരുന്നു. ഇപ്പ ഇല്ല.
ആഹ്, ആഹ് ഇവെടെയും രാവിലെ പെയ്ത്. ഇപ്പ ഇല്ല അങ്ങനെ.
ഉം ഉം മഴ മാ മഴേടെ മഴേടെ ഇത് മാറാറായെന്ന് തോന്നണ്.
അതെ, അതെ. അപ്പൊ എന്തിര് മഴയായിരുന്നല്ലേ?
ആഹ് മഴ ഭയങ്കര മഴയാരുന്നു.
ഓഹ് ഭയ്ങ്കര മഴേര്ന്ന്. പിന്നെ
മഴ പെയ്ത് വടെ വീട്ടിന്റെ മെകളിൽ നിന്ന് വെള്ളം താഴോട്ട് എറങ്ങുവായ്രുന്ന്.
ഓഹ് ഓഹ് ആഹ് ആഹ് ഓഹ് അഹ് ശെരിയാക്കിയോ ഇപ്പോ?
ഇപ്പോ അതിന്റെ മൊകൾല് കേറിയ മുകളെല്ലാം ക്രി ക്ലീൻ ചെയ്ത്. മറ്റേ പുല്ലൊണ്ടല്ലോ പുൽ പുല്ല് പൊടിച്ച് കിടന്ന് അപ്പൊ അത് നിന്നാണെന്ന് തോന്നുണ് വെള്ളം താഴോട്ടറങ്ങിക്കൊണ്ടിരുന്നെ
ഓഹ് കെട്ടി നിന്ന് എറങ്ങിയതായിരിക് ക്യും.
ആഹ് അങ്ങനെ അതുകൊണ്ടതങ്ങ് മൊത്തം ക്ലീൻ ചെയ്ത് ഇപ്പം മഴ പെയ്ത് ട്ട് വെള്ളെറങ്ങീല്ല ഇനി വലിയ മഴ പെയ്യുമ്പ എറങ്ങോന്നറിഞ്ഞൂടാ.
ഓവോവോഹ്. പിന്നെ പിന്നെ വീട്ടി കൃഷിയൊ കൊണ്ടാ
ഹും വീട്ടീ കൃഷിയൊന്നുല്ല. അവിടെ യിണ്ടോ?
ഇവിടെയ് ആഹ് ഇവിടെയ് അങ്ങനെയൊന്നും ഇല്ല ഒരു തെങ്ങ് നിക്കണ് അതിന് തേങ്ങ വീഴും അത്ര തന്നെ.
ഉം ഉമ് പുറത്തോട്ടൊന്നും പോയില്ലേ
ഇന്നാ? ഇന്ന് അങ്ങനെ ഒരിടത്തും പോയില്ല അമ്മാമ്മേടെ വീട്ടി പോയി പിന്നെ അമ്മയെ വിളിക്കാനും പോയി. അല്ലാതെ ഒര്ട് ത്തും പോയില്ല.
ഇപ്പ വണ്ടിയൊക്കെ നല്ല നന്നായിട്ട് ഓട്ടിക്കോ?
ഓഹ് വണ്ടിയൊക്കെ ഇപ്പൊ നന്നായിട്ട് ഓട്ടിക്ക്യാ അറിയാ. എന്തായാലും ഒരു ചെറിയ പേടിയുണ്ട്. ഇപ്പ എല്ലായിടത്തും പോവും സിറ്റിയിലോട്ടൊന്നും പോവൂല്ല. അല്ലാതെ അടുത്തോട്ട് അങ്ങനെയൊക്കെ പോവും. ആശുപത്രിയിലായാലും അല്ലാതെ എവിടെയൊക്കെ ആയാലും പോവും അങ്ങനെ സിറ്റിയിലോട്ടൊന്നും പോകൂല്ല ബ്ലോക്കൊള്ളോടുത്തൊന്നും പോകൂല്ല.
ഉം ഉം ചേച്ചിക്ക് ലൈസൻസ് കിട്ടിയെന്ന് അവള് പറഞ്ഞ്.
ആഹ് ചേച്ചിക്ക് ലൈസൻസ് കിട്ടി പക്ഷെ ഓട്ടിക്ക്യാ അറിഞ്ഞൂട വണ്ടി. ആഹ് പഠിക്ക്യാൻ പറഞ്ഞിട്ട് കേക്ണില്ല.
ആഹ് അത് പുറത്തോട്ടൊക്കെ വണ്ടി ഓടിച്ച് ഓട്ടിച്ചാലെ ഓട്ടിക്ക്യാള്ള പേടി മാറൊള്ളൂ ഉം
ക്കണ്ടേ
ആഹ്
ഓഹ് പിന്നെ, അമ്മയൊക്കെ വരാറുണ്ടോ വീട്ടില്?
ഉമ് അവന്റെ കൊച്ചിന്റെ പിറന്നാളായിരുന്ന് വെള്ളിയാഴ്ച അന്ന് വന്നിട്ട് പോയി.
ഉവ്വൊഉവ്വോ.
ഓഹ് അങ്ങനെ അവന്റെ പെറന്നാളിന് വന്നിട്ട് പോയി.
ആഹ് ആഹ് പെറന്നാളിന് എങ്ങനെ ഫംഗഷനോക്കെ ഉണ്ടായിരുന്നോ?
ഫങ്ഷൻ ഒന്നും ഇല്ല്യായിര്ന്ന് ഒരു കേക്ക് മാത്രം മുറിച്ച്.
ആഹ് ആഹ് പിന്നോ മോൻ പോകുമ്പ എങ്ങനാ സമയൊക്കെ പോവോ വീട്ടില്?
അവൻ പോകുമ്പോ രാവിലെ എണീക്കും നാല് മണി ആവു മ്പ അവന് പോവാൻ വേണ്ടി എണീക്കും പിന്നെ അവനെ വിട്ടിട്ട് കൊറച്ച് പണിം കൂടെ കാണും. അതും കൂടെ ചെയ്തിട്ട് കുറച്ച് ഒറങ്ങും.
ഓഹ്ഹോ
ഉറങ്ങിട്ട് വീണ്ടും എണീക്കും പിന്നെ കൊറച്ച് നേരം ഫോണൊക്കെ
ഓഹ് ഫോൺ നോക്കുമ്പോ ബോറടിക്കുല്ലേ
പിന്നെ ഇനി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോണോന്ന് വിചാരിക്കണ്
ഓ അത് നല്ലതാണ് കൊറച്ച് സമയം അങ്ങനെ പോവും പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കയറാ നമുക്കെ
ഓ അത് ഇനി ഇവിടെ നിന്ന ശരിയാവൂല ചേട്ടനും ഇപ്പൊ സുഖം ഇല്ലാതായി ജോലിക്കൊന്നും പോണില്ല അതുകൊണ്ട് കമ്പ്യൂട്ടർ പഠിക്ക ചേട്ടന്റെ വയറിലെ ഇൻഫെക്ഷൻ ആയത്
അയ്യോ ഓ ഓ ഇപ്പൊ മാറിയ
ഇപ്പോ ലാസ്റ്റ് ആയിട്ട് ചെക്കപ്പിന് പോയപ്പോ ഇൻഫെക്ഷൻ കുറഞ്ഞില്ല രണ്ട് മാസം കഴിയുമ്പോ സ്കാനിങ് എടുക്കാൻ പറഞ്
ഓ ഓ അത് പോയ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയാണ്
അത് പോ അത് പോ അത് പോയാൽ അത് ഇങ്ങനെ വരുന്നവർക്ക് വയറില് അതിന്റെ അടുത്ത് ഇത്‌ ചെറിയ നീർക്കെട്ട് പോലെ വരും അപ്പോ അതുകൊണ്ട് അതിന്റെ അളവ് അറിയാൻ വേണ്ടി സ്കാനിങ് എടുക്കണം അതിന്റെ അളവനുസരിച്ച് ആഹ് വലു ഇതാണെങ്കിൽ ഓപ്പറേഷൻ ചെയണോന്ന് പറഞ്ഞു
ഓ അയ്യോ ഓ അപ്പൊ കൊറയും കുറഞ്ഞ ഒരു സമാധാനം ഉണ്ടല്ലേ
ഉം ഇടക്കിടക്ക് ആഹ് അത് അതിന്റെ ഇടയില് ബാത്റൂം ഇവര് പോയപ്പോ കടന്ത്‌ കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞു വൈറ്റില്
അയ്യയയ്യോ അവിടെ കടന്ത ഇണ്ട
കടന്ത അങ്ങനെ ഇല്ല പക്ഷെ ബാത്റൂം അവിടെ പേ ഇതുണ്ട് ഉണ്ടല്ലോ വലിയ എലി അത് തോണ്ടി തോണ്ടിട്ട് രുന്ന് അവിടെ മൊത്തം പോയി ആ ബാത്റൂം മൊത്തം പോയി ഹ് അങ്ങനെ ഇന്നലെ അത് കോൺക്രീറ്റ് കൊഴച്ച് ഇട്ട് ബാത്റൂം അതിന്റെ ഫ്രണ്ട് ഒക്കെ സ്ലാബിലല്ല അല്ലെങ്കിൽ മഴ പെയ്ത് താഴെ പോവും എല്ലാം കൂടെ ആഹ് അങ്ങനെ ഇന്നലെ അവിടെയൊക്കെ സ്ലാബ് ഒക്കെ ഇട്ട് ഇനി നാളെ ഇനി അവിടെ കഥകില്ലായിരുന്നു ബാത്റൂമില് ജാർപ്പ ഉണ്ടല്ലോ ടാർപ്പൻ ഇട്ടിർന്നെ
ഓഹ്
അപ്പൊ നാളെ ഇനി അവിടെ ചേട്ടന്റെ അച്ഛന്റെ വീട്ടി കഥക് ഇരുന്ന ഇരിക്കണം എന്ന് പറഞ്ഞപ്പ ചേട്ട ൻ പറഞ്ഞത് നാളെ ഇടാന്ന്
ആഹ് ആഹ് അതെ അത് നല്ലതാ കഥകൊക്കെയായിട്ട് ഒരു അടച് മൂടിയ ഒരിത് വേണം
ആഹ് ചേട്ടന്റെ അമ്മ പറയണത് ഇത് അവിടെ മൂ പുറത്ത് മൂടിയിട്ട് അകത്തീന്ന് ഡോർ എടുക്കാൻ അകത്തിന്ന് ഡോർ എടുക്കാൻ
അതാണ് നല്ലത് ഈ രാത്രിയൊക്കെ വെളി ഇറങ്ങി പോണേക്കാളും അതിന് പൈസയാവൂലെ നല്ലെ
റ്റാ നമുക്ക് വെള്ളമിങ് വീട്ടിനകത്തിറങ്ങും
അയ്യയയ്യോ
കുളിക്കണ വെള്ളം എല്ലാം ഇങ്ങ് വരും അതുകൊണ്ട് വെളിയിൽ ഇടാന്ന് വിചാരികേണ്
ഓ അതും ഒരു ബുദ്ധിമുട്ടാണല്ലേ
ഉം പിന്നെ ഇതി ഫ്രണ്ട് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് വണ്ടി വണ്ടി കയറ്റാനൊക്കെ ബുദ്ധിമുട്ടായതു കൊണ്ട് ഇനി ഫ്രണ്ട് എന്തെങ്കിലും ചെയ്യണോന്ന് വിചാരിക്കുന്നു ഇടിച്ചിട്ട്
ഓവോവോ ഓ ഓ അതെ അതെ ഓരോ ഇതുപോലെ ചെയ്ത് വാരണം അല്ലേ
ആഹ് പിന്നെ ഇപ്പൊ പന്ന് എല്ലാടും പാമ്പ് എന്താ പറഞ്ഞോണ്ട് ഓരോസ്
ആഹ് ഓ എല്ലാടും പ്പം ഇവിടെ ഇന്നാള് ബാത്റൂമിന്റെകത്ത് വന്നിരുന്ന് കഴിഞ്ഞ മാസം രാത്രി ഏഹ് മറ്റ് ചെറിയത് മറ്റേ വര വര ഒള്ള പാമ്പൊണ്ടല്ലാ എട്ടേ ആഹ് അത അതെ അത് തന്നെ ആഹ് അത് വന്നിരുന്നു രാത്രി രണ്ട് മണി ആയപ്പോ നമ്മള് ബാത്റൂമിൽ പോകാൻ വേണ്ടിയേയിച്ചപ്പം ബാത്റൂമിന്റെ സൈഡിലിരിക്കുന്ന് അങ്ങനെ നമ്മള് വെളുത്തുള്ളിയൊക്ക കരക്കി ഒഴിച്ചപ്പോ പോയിയത്
ആഹ് ആഹ് അത് സൂക്ഷിക്കണം അത് രാത്രി അത് കഴി അത് കടിച്ചാണ് രണ്ട് കുട്ടികൾ മരിച്ചത്
ആഹ് അതെ അതുകൊണ്ട് ഇപ്പൊ രാത്രി ആഹ് പിന്നെ വ്യാ കു അത് കഴിഞ്ഞൂ ഒരു ആഴ്ച്ച നോക്കിയപ്പോ ബാത്റൂമിന്റെത്ത് ഇതിന്റെ ചട്ടയിരുന്നു ഉം നമ്മള ഇങ്ങനെ കഴുവിക്കൊണ്ടിരുന്നപ്പോണ് ശ്രദ്ധിച്ചത് തുറപ്പിനടേയിലിരുന്നു ആഹ്
അത് സൂക്ഷിക്കണം ആ പാമ്പ് കടിച്ചാ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂല
അത് തന്നന്നേ അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കാട് അപ്പൊ അവിടന്നായ ഇത അവര് വൃ ത്തിയാക്കാത്തോണ്ട് അവിടന്നും വരും പറയുന്നൊക്കെ ഒണ്ട് അവര്ക്ക് അവിടെ കാണൂല ഇപ്പൊ നമ്മ അയ അയൽ വക്കം ഒള്ള നമുക്കെരിക്കും അതിന്റെ ദോഷം
ഓഹ് ഇത് നമുക്കാണെങ്കില് അപ്പുറത്ത് മതില് കെ മതില് കെട്ടി തന്നവര്
ഓഹ് ഓഹ് ഓഹ്
മതില് കെട്ടാൻ വേണ്ടി മാവൊക്കെ പ്ലാവൊക്കെ മുറിച്ചിട്ടിരുന്നല്ലോ അത് ഇപ്പൊ മതില് കെട്ടി തന്നവര് മതില് കെട്ടി രണ്ടി ൻ്റെന്ന് പൊറത്ത് ചേട്ടൻ പൊറത്തോട്ടെറങ്ങിയപ്പോ പറഞ്ഞു ഓടിവാ ഒര ഒരു സാനം കാണിച്ചു തരാവെന്ന്
ആഹ്
ഞാ ഞാ വന്ന് നോക്കിയപ്പോ മതിലിന്റെ പൊറത്തൊരു പാമ്പ് തലപൊക്കി
അയ്യോ ആഹ് ആഹ് അയ്യോ ആഹ്
അവൻ്റെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു വെളിയിലൊന്നും ഒറ്റക്കെറങ്ങല്ലെന്ന്
ആഹ് അതെ അതെ അയ്യോ ഇത് കടിച്ച അവരിക്ക് പിന്നെ വേറെ എന്തോ കടിച്ചെന്നും പറഞ്ഞിരിക്കും പിന്നെ സമയം പോകുംതോറും ആണ് പാട് അവര് വന്ന് പറയൂല അതെ ആഹ് അതെ ഓഹ് ഇപ്പൊ എല്ലാടോം പാമ്പു ശല്യ കൊറേ നാള് ചൂടായോണ്ടേ
ചൂട ചൂടായുണ്ടന്ന് പറഞ്ഞു ഇപ്പൊ മഴയത്തും പാമ്പൊണ്ടെന്ന് പറ
ആഹ് മാളത്തിലിരിക്കാ വയ്യ അവരിക്ക് എറങ്ങി വരും
അങ്ങനെ അതുകൊണ്ട് ഓരോ വീടിന്റെ സൈഡായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണ് ഇനി ഒരു സൈഡും കൂടെ ഉണ്ട് അത് എന്നെ കൊണ്ട് പറ്റൂന്ന് അറിഞ്ഞുടാ
അയ്യോ അതെ കൊറച്ച് കൊറച്ചായിട്ട് ചെയ്താല്
പക്ഷെ ഇതുവരെ വീട്ടിനാത്ത് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നേനേഷം ഇതുവരെ വീടിനാത്ത് വന്ന
ന്നിട്ടില്ല ആഹ് ആഹ് എന്നാല് പിന്നെ ആഹ് പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ കലക്കി ഒഴിച്ചാൽ മതി. അന്ന് പറയാ അമ്മ ഇവിടെ അങ്ങനെയാണ് ചെയ്യണ്.
പക്ഷേ മറ്റേ ഇതുണ്ടല്ലോ പാമ്പ് പിടുത്തകാരം ണ്ടല്ല അവന്റെ വാവ
വാവ സുരേഷ് ആഹ്.
ആഹ് അയാള് പറഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയൊന്നും പാമ്പിനൊന്നും ഒന്നും ഏക്കൂലന്ന്.
തന്നെ പിന്നെ പ്പറിം മണ്ണെണ് ഒഴിച്ചാ പോവും.
ഉം അതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് അയാള് പറഞ്ഞിട്ടുണ്ട്.
അയ്യോ അയ്യോ ഇനിയിപ്പോ അത് ആഹ് ഒരു ധൈര്യം ആയിരുന്ന്.
മണം കിട്ടൂല പാമ്പിന് പാമ്പിന് മണം പിടിക്കാനുള്ള ഇത് കഴിവില്ല.
അയ്യോ അപ്പ ഇത്തേക്ക് പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി കലകി ഒഴിക്കുമ്പോ.
അത് എന്തെങ്കിലും പേടിക്കണ സാധനം എന്ന് പറഞ്ഞു ഓടണതായിരിക്കും അല്ലാതെ പാമ്പ് ഒരു വീട്ടിൽ ഇന്നാള് പാമ്പ് പിടിക്കാൻ പോയ അപ്പൊ അതിന്റെറ അത്ത്ട്ടടുത്ത് വെളുത്തുള്ളി വെളുത്തുള്ളി കിടക്കണ്. അത് എടുത്ത് കാണിച്ചിട്ട് വാവ സുരേഷ്. പറഞ്ഞു വെളുത്തുള്ളിയൊന്നും.
ഒന്നൂഅല്ല ആവൂലല്ലേ അയ്യോ ഇത് നമ്മൾ പാമ്പ് വരുമ്പോൾ എന്തുരു ചെയ്യും. അയ്യോ അതുവര് അതിനൊക്കെ ആപ്പ് ഉണ്ടേലോ എ
സർപ്പ ആപ്പ് ഉണ്ടല്ലോ.
ആഹ് സാർപ്പം പാപ്പ് ആ-
ഏഹ പാമ്പിനെ വല്ലോ കാണണെങ്കിൽ അതില് വിളിച്ചാൽ മതി അതില് കാണും നമ്പർ ഒക്കെ.
ഒ ഒ ഓ.. പക്ഷേ ഇവിടെ വലുതായിട്ട് അങ്ങനെ ആഹ ആ ആ-